ഹലോ ഹലോ ഓഹ് ഇണ്ട് ഹലോ കേക്കണില്ലേ ഹലോ ആഹ് മഴ ഇണ്ടാ
മഴയോ മഴ ഇല്ല അവിടെണ്ടോ
ആഹ് ആഹ് ഇണ്ട് ഇണ്ട് ഇപ്പൊ തൊടങ്ങീക്കാ ഇത് വരെ നല്ല വെയിലായിരുന്നു ഇപ്പൊ മഴയാ ആവീട് യൂണിവേഴ്സിറ്റി
എവിടാ.
യൂണിവേഴ് സിറ്റി.
അതെവിടെയ?
ഏ ചേഴാരിന്റെ അടുത്ത സ്റ്റോപ്പ്.
ആ എന്താ, എന്താ ചെയ്യണെ
ഞാ, നേ അംഗനവാടി വർക്കറ ഹെൽപ്പറ.
ആഹ്, ആഹ് ഞാന് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് വീട് വയനാട്. ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്.
അയി ശരി ആഹ അന്ന് ലീവ് നാളെ ലീവല്ലേ?
ആഹ് നാളെ ലീവാണ്.
ആഹ്, ആഹ്
ഉം
മോഹറോ ഒമ്പതുംപത്തും എന്താ പേര്?
പേര് അയ്യോ പേര്തില് പറയല്ലേ പേര് സംസാരിക്കാൻ പാടില്ല.
പ സാ അയ്ശേരി ആ.
ആ ആഹ്.
പിന്ന എന്തൊക്കെണ്ട്? ഏ ആഹ് മഴേ നല്ല മഴേണ്ട് ഒച്ചെന്നും കിട്ടേയക്കണില്ല.
ആഹ് നല്ല മഴേം തണുപ്പു ആയിക്കൂലേ എനിക്കാണെങ്കി ചൊമയാണ്. ആഹ് എനിക്ക് ചൊമയായിട്ട് മാറുന്നില്ല ചുമ വന്നിട്ട്.
ആഹ് അതന്നെ നല്ല മഴയാണ്. ആഹ് കുട്ട്യളുണ്ടാ വീട്ടില്.
ഇല്ലല്ല അനിയനും അനിയത്തിയഉള്ളത് അനിയത്തി പൊറ ത്ത് പഠിക്കാൻ പോയിട്ടുണ്ട്. അനിയൻ ഇവിടെ ഒരു ഷോപ്പ്
ആഹ് ഉപ്പമ്മെക്കല്യേ ആഹ് അയ് അഹ് ഇവിടെണ്ട് ഇവിടെ മോനും മോനും രണ്ട് കുട്ടിക മൂന്ന് കുട്ട്യളും മരുമോളും.
ആഹ് ആ ആഹ്
മ് മൂന്ന് ചെറിയ കുട്ട്യളാ.
ആഹ് എല്ലാരും ഉണ്ട് ഇപ്പൊ ആഹ്, ആഹ്, ആഹ്
ആഹ് രണ്ടാക്ക് നാല് വയസ് ഈ മാസത്തേക്കാവും വരുന്ന മാസം പതിനഞ്ച്. ചാന്തിക്ക് മൂത്തോന് അഞ്ച് വയസ്സ് കഴിഞ്ഞ്. ജദോഷം ഉണ്ടോ?
ജലദോഷല്ല ചൊമ മാറുന്നില്ല ചൊമയോ ചൊമ.
അഹ് അത് വന്നാലങ്ങനെ തന്ന ചൊമ മാറാൻ പാടാ അത് നമ്മൾ മരുന്ന് കുടിച്ചിട്ട് ഒന്നും മാറൂല. അയിന് ഒരു സമയൊണ്ട് അപ്പഴേ പോ, പോവുള്ളു അത് വെറുതെയാണെ. കൊറെകയ്യണം അത് പോവണെങ്കി.
ഈ കഴിഞ്ഞ വർഷം ഇതേപോലെ മഴ വന്ന സമയത്ത് ഇതേപോലെ ചൊമ ഉണ്ടായിരുന്നു.
ആഹ് കൊറച്ചു ചുക്ക് കൊർച്ച് ചുക്കും കുരുമുളകും അരി വറുത്തതും. എള്ളും ഒരു ഇന്ദ് ഈ പിന്നെ എന്താണ് എന്താ ശ അതിന്റെ പേര്. ഉ കുട്ടിയക്കക്കെ അങ്കി വരണണ്ട് സാന ഉണ്ടല്ലോമ്മള അയില് കൽ, കൽക്കണ്ട ഉണ്ടല്ലോ അല്ലല്ല കൽക്കണ്ടം ആ ഒരു വെള്ള കൽ കണ്ടല്ലാത്ത വേറൊരു ചോ ഒരു നേരി കാപ്പി കളറ്ലൊരു ക് കൽക്കണ്ടണ്ട്
ആഹ് ആഹ്
ആഹ് അതൊ തൃപ്പല്ല്യർഞ്ഞൊര് സാധനം വാങ്ങാൻ കിട്ടും
അതെവ്ടെണ്ടാവ
ആഹ് അത് ബാ വൈദ്യരെ പീട്യെല് വൈദ്യന്മാരെ പീട്യാണ്ടോ അവ്ടെവ്ടെങ്കിലും
ഇല്ലല്ലോ ഇവ്ടെ മെഡിക്കൽ ഷോപ്പ്
മെഡിക്കൽ ഷോപ്പിലത് കിട്ടൂല്യാ ചെ ആഹ് മ ഇത് കി ട്ടും വേം ഉം കൽക്കണ്ടങ്ക്ട്ടാ മതി
ആഹ് ആഹ്
‌ക്കെനമ്മള് പീട്യയ്ല‌ക്കെണ്ടാവും തിർപ്പല്ല്യർഞ്ഞാല്മ്മളെ ഏഹ് പ്രസവത്ത്ന്റെ ന്താ മര്ന്നക്കെ വാങ്ങാൻ പോവല്ലൊമ്മള് ഒര് പീട്യല് തങ്ങള് ഫാർമസിന്നക്കെ പറഞ്ഞ പ്രസവ്ച്ച് കെടക്ക്വാ ആഹ് അവിടെക്കെ കിട്ടും പിന്നമ്മള് കഷായം വെക്ക്നൊട് അവ്ടെ ഈ ഉയ്ച്ച്ലൊ ഈ തൈലം തേച്ചുയ്ന്നല്ലേ ആൾക്കാരൊക്കെ ക്കണ്ടാവൂലേ അങ്ങനത്തെര് പീട്യണ്ടാവും പണ്ടത്തെ ആൾക്കാരെ ഉം മര്ന്ന് മേടി ‌ക്കെണ്ടാക്കണ അവിടെയാണ്ടാവ്വാ ഉംത് തൃപ്പല്ലി
ആഹ് ഇപ്പെ ഏഹ് ച് ചേച്ചി എവിടെയാ വർക്ക് ചെയ്യുന്നത് എവിടാ
ഞാനഅംഗനവാടീല്
അതെന്നെ അവ്ടട്
ആഹ് വീടിന്റെ അടുത്തന്നെയാണ് ആഹ് വീടിന്റെ അടുത്ത് ഉം
ന്തേലും ചെയ്യ്‌ന്ന്ണ്ടോ
ആഹ് ഓളെ ഫോട്ടോസ്റ്റാറ്റ് കടയാ യുണിവേഴ്സിറ്റി ആഹ് അപ്പ രാ രാവിലെ എട്ടരയാവുമ്പോ ഓക്ക് പോണം ഒമ്പതരക്ക് എൻക്കും പോണം രാവിലൊര് തെരക്കാ
വീട്ടില് ആരുംണ്ടാവൂലല്ലേ
ഇല്ലാ വീട്ടിലാരും ഇല്ല ആഹ് ഓലെ ആഹ് മോനേയ് വയനാട്ടിലാള്ളേ പ്പാനവ്ടെയാ പണി ഓഹ് അഹ് മു ന്താ മ് മുത്തങ്ങ്യാ
ആഹ് മുത്തങ്ങ മുത്തങ്ങ
ആഹ് ആഹ് അവിടെക്ക്യാ അവിടെ തന്നെയാണ് ഞാനധികം ഉണ്ടാവ്വാ എടക്കെട‌ക്കെടക്ക് അവിടെ തന്നിപ്പൊ അവ്ടെ സ്ഥിരായിട്ട് ട്ടാണ് അല്ലെങ്കിലെങ്ങട്ട് പോന്ന് ട്ടീന് എടക്കെടക്ക് വേറെ വേറെ സ്ഥലങ്ങള്ലാണ് പണിയ്ള്ളേ
വേറെ എന്താ വിശേഷം ഏഹ് രാത്രിക്കൽത്തെ ഫുഡിനെന്താ
ആഹ് ആഹ് ചോറന്യാ ചോറും മത്തി കിട്ടീന്പ്പം ഇന്ന് മത്തിക്ക്നല്ല വെല കൊറവാമറ്റ് റ്റെഇരുന്നൂറ്റി അറുപതക്കെ ആരുന്നു മത്തി ഒരു കിലോ മത്തിക്ക് ഇന്ന് നൂറ്റി ഇരുപത് റു പ്പ്യൊള്ളൊര് കിലോയ്ക്ക് നല്ല മത്തീട്ടാ ആഹ് നല്ല മത്തി
ആഹ്
മത്തീണ്ട് രാവിലെ കൊറച്ച് ചക്കകൂട്ടാൻ വെച്ച്
ആഹ് ചക്കേം കൊണ്ട് ചക്ക കൂട്ടാൻ മാത്രേ വെക്ക്വൊള്ളൂ വേറെ ചക്ക ക്കേന്റെ സ്പെഷ്യലക്കെല്ലേ ചക്കേന്റെ ഐറ്റംസ് മറ്റേ ചക്കപ്പൊരിക്കെണ്ടാക്ക്
ആഹ് പൊന്നാരമോളെ അയ്നൊന്നും ഞങ്ങ്ക്ക് നേരണ്ടാവൂല ഇവരെത്തി രാവിലെ ഞാന് വെച്ച് ണ്ടാക്ക്യ സാധനം തന്നെ ഒര് ചോറും കൂട്ടാനും വെച്ച്ണ്ടാക്കി അതന്നെ നമക്ക് ക്ക്തിന്നാൻ നേരല്ല്യ രാവിലെ ഇവരെ
ഉം നമ്മളീ ജോലിക്കക്കെ പോവുന്നവരാമ്പോ വീട്ടില് നിക്കാൻ സമയം വീട് എഹ് വീട്ടില് പണി പോലും ചെയ്യാൻ സമയം കിട്ടൂല
ഒന്നിനും സമയ്ല്ല അയ്ക്കൂടെ ഇവര്ക്ക് ചെലപ്പോ ഭയങ്കര വാശ്യാ നീറ്റ് വരുമ്പോ മൂന്നാളും കൂടെ പിന്നേം കെടക്ക്യ കെടക്കാന്നർഞ്ഞ്ട്ടാ വര്യാ പിന്നെപ്പോ എന്തെയ്യാനാ നീച്ച് വരുമ്പോ തന്നെ പറയും കെടക്കാ കെടക്കാ ആറ്മണി ആവണം നീക്കണെങ്കി തന്നെ ആഹ് അമ്മക്കന്നെ നീക്കാൻ മടിയാണ് ആഹ് നമ്മുക്കന്നെ നീക്കാൻ മടിയാണ് പോണ്ടതോർത്ത് പിന്നെ നീക്കാണ് എന്തെങ്കിലൊക്കെ
അല്ല പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണേലും വീട്ടില് പണിയൊക്കെ ചെയ്യുമ്പോത്തേന് ആകെ
ത്യ പോലെ പിന്നെ വൈന്നേരം ആയ പിന്നെ വൈ ഇല്ല പിന്നെ ഇപ്പ ഈ അംഗനവാടീല് പറഞ്ഞാ പണ്ടത്തെ പോലല്ല പണ്ടത്തെ കുട്ടികെ ഒരനുസരണണ്ടേനു
ആഹ് അത് ശരി ഇപ്പത്തെ കുട്ടികള് അനുസരിക്കൂല
അനുസരണയില്ല പേടീല മറ്റേത് നമ്മളൊന്ന് പറഞ്ഞാല് പേടി ഇപ്പൊ എന്തെങ്കിലുക്കെ കേൾക്കും ഇപ്പ നമ്മളെ തലേ കേറും അവര് പിന്നെ പറഞ്ഞാല് ഇപ്പത്തെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഇഷ്ടല്ല വൈന്നേരം ആവോളം ആഹ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഉം ഓര്ക്ക് ഇഷ്ടപ്പെടാ എന്താ അറിയോ ബിരിയാണി എറച്ചി ആഹ് അങ്ങനത്തൊക്കെ അതൊന്നും ഇപ്പ ഇമ്പളെടെ അംഗനവാടില് ഇല്ലല്ലോ ഓല പറഞ്ഞിട്ട് കാര്യല്ലഓ ല ജനി ച്ച് സമയത്തെ ഇതൊക്കെയാണ് അവരടെ ഭക്ഷണം
അംഗനവാടി എപ്പളാ ലീവ് ഇള്ളത് ഞായറാഴ്ച്യോ?
ഞായറാഴ്ചേം രണ്ടാംശനീം പിന്നെ നാളെ ഒഴിവാ പൊതു അവധിക്ക് അവധിയാ ഉം അല്ലാത്ത ദോസങ്ങളിലൊക്കെ ഇണ്ട്
ആഹ്
ഇനി ഇപ്പൊ നാളെ മൊഹറത്തിന്റെ ഒഴിവ് ഇന്നത്തേത് നാളെക്ക് ആക്കിയില്ലേ
ആ അതന്നെ ഹ്
ആ അത്ണ്ടാവും
അപ്പൊ നാളെ ലീവിണ്ടാവും
ഓ നാളെ ലീവാ നാളെ മൂന്നാളും ഞങ്ങളോ ഞാനും ഉണ്ടാവും ഓൾക്ക് പോണം ഓൾക്ക് ലീവില്ല ഉം ഹു ഓല് ഓലിണ്ടായാലും ഒരു പണിയും ചെയ്യാൻ സമ്മയ്ക്കൂല്ല ലീവ് ആയാലും ഓലെ തല്ല് തീർക്കാൻ നിക്കണൊരാള്
ഹ ഹ ഹാ
മൂന്ന് കൾസാനിണ്ടായിട്ട് കാര്യല്ല ചെൽപ്പോ ആ ഒരു കൽസാധനം മൂന്നാക്കും കിട്ട കണ്ടരതൊക്കെയാണിവിടുത്തെ പ്രശ്നം ആ അതാണ് ആ അതാണിവിടിപ്പോ പ്രശ്നം
അല്ല പിന്നെ ഫോണ് കൊടു ഫോണ് വേണം പറഞ്ഞിട്ട് അടിക്കൂടലില്ലേ ഏഹ്
ഫോണ് ടീവിയൊന്നും കണ്ടിരിക്കൂല
ആ അപ്പൊ നല്ല കുട്ടിയളാ ഇപ്പത്തെ കുട്ടിയളെല്ലാം ഫോണ് കിട്ടിയാലേ ഫുഡ് കയി ക്കുള്ളൂ ഫോൺ കിട്ടയില്ലെങ്കില് വാശി പിടി
ഏ അതൊന്നില്ല അത് മൂന്നാ ക്കു മ്മള് ഭഷണ്‌ല്ലാം വളമ്പിച്ചെടുത്തിവിടെ കഴിച്ചോരു ട്ടാ എന്താച്ചാ നമ്മളാദ്യേ അങ്ങനെ നോക്കാൻ കഴിയാത്തോണ്ടങ്ങനെ ശീലായി പോയി കുട്ടിയക്കെ
തന്നെ
ആ അതോണ്ട് പിന്നെ അവർക്ക് ആ ഒരു പ്രായാസോൽക്ക് വേണ്ടതോല് കയ്ച്ചോളൂ എന്താലെങ്കിലും അ അംഗനവാടീല് വര്ന കു കുട്ടിയളൊക്കെ തീറ്റിക്കാനാണ് പാട് പൊന്നാരന്റെ മോളെ ഒരു വർഷം കുട്ടിയള് കയ്ക്കാൻ കൂട്ടാക്കൂലങ്ങട്ടമ്മളിങ്ങനെ പറ പറഞ്ഞ് പറഞ്ഞിതാവണ
ആ അംഗലവാടീലെന്തൊക്കെ ഫുഡ ഇണ്ടാവ ഉപ്പ്മാവൊക്കെയല്ലേ
അല്ല അംഗനവാടീലെ വെള്ളിയാ രണ്ട്
ബിരി എൻ
രണ്ടൂഷം ബിര്യേനിണ്ട്
ആഹ്
ചൊവ്വായ്ച്ചിം വെള്ളിയായ്ച്ചിം ആഹ് രണ്ടൂസം. പിന്നെ രണ്ടൂസം പാലും മുട്ടിണ്ട്.
അഹ് ആഹ്
ആഹ് പിന്നെ കടല മിഠായി.
ക കടല മിഠായെക്കെണ്ട്ല്ലേ നമ്മള് പഠിക്ക്ന്ന സമയ
ഏഹ് മ്മള് നിങ്ങളൊക്കെ പഠിക്ക്ന്ന സമയത്ത് വെറും ചെറുപയറും ചെറും ചെറുപയറിട്ട ചോറല്ലേ പേര്യല്ലേണ്ടാവൊള്ളൂ?
അതെന്നെ
പേരിണ്ടേര്ന്നോ?
എഹ് ഏഹ് ഉപ്പ പ്പേര്യൊന്നൂല്ല.
അന്നാ ചെറു അന്നൊക്കെ ചോറും ചെറുപയറും ചോറാണ്ടാവ പിന്നെ ഉപ്പേരിം ചോറ്വായി. പിന്നെ ഇപ്പം അടണ്ട് ഒരു ദിവസം അടണ്ട് രാവിലെ അരിം അരിപ്പൊടിയും ഉം ഉം മുത്താറിപ്പൊടിം അയിന്റുള്ളി ല് മ്മളെ എള്ളും ശർക്കരിം തേങ്ങ്യൊക്കെ ഇട്ട്ട്ട് അടണ്ടാക്കണം പിന്നെ ഞങ്ങക്കി ഇപ്രാശം കുട്ട്യെള് കുട്ട്യെള് കൊറവാണ്. കയിഞ്ഞ പ്രാശ്യം ഇരുപത് കു ട്ട്യെള്ണ്ടെന്നു ഇപ്രാശ്യം ഇവടെ ഞങ്ങളട്ത്തെന്നെ എൽ കെ ജി, യു കെ ജി വന്ന് സ്കൂളില്. അപ്പ കൊറെ കുട്ട്യേളൊക്കെ അങ്ങട്ട് മാറി. ഇപ്രാശ്യം പതിനാല് കുട്ട്യേളേ ഒള്ളൂ.
പതിനാല് ല്ലേ
ആഹ് ആഹ് പതിനാല്ത്തെന്നെ മുയ്‌വൊന്നും വെരൂല. അന്ന് എന്നും ചിലർക്ക് വെല്ല്യെ പനിയോ എങ്ങട്ടേം പോവാനോ ഭയങ്കര കര്ച്ചിലാ അപ്പം ഒക്കെ പുത്യേ കുട്ട്യെള് വന്നപ്പഴേ ഇഞൊന്ന് നേരായി കിട്ടിട്ട് വാണം.
അത് ശെര്യാ കുട്ട്യെള് വീട്ട്ന്ന് പെട്ടന്ന് വെര്ന്നല്ലേ.
ആഹ് ഇഞ്പ്പോര് ര ഒര് രണ്ട് മാസൊക്കങ്ങനോല് തിരിച്ച് കളിക്കും ഞങ്ങളെ
ആഹാ
ഒര് രണ്ട് മാസത്തെ കള്യക്കെണ്ടാവും അത് കഴിഞ്ഞാ പിന്നെ ശരിയായിട്ട് ഓരെ പർഞ്ഞിട്ട് കാര്യല്ല ഓല് മ്മള് ഇ പെട്ടെന്ന്ന്നെ വെര്യല്ലേ അമ്മളല്ലേ കാൺണേ ആഹ് അതൊക്കെ കൊണ്ടാണ് ഉം
ആഹ്
അങ്ങൻത്തെ പിന്നെന്താ ങ്ങനെ രസാണ് കുട്ട്യെളെ പോയിര്ന്ന നമ്മക്ക് നേരം പോവുന്നതറീല്ല.
അത് ശരിയാ
ആഹ്
പിന്നെ വേറെന്താ വേറെന്താ വിശേഷം സുഖംതന്നല്ലേ ഒരുസം വയനാട്ട്ക്കൊ ക്ക
ഞങ്ങള് വെര്ല്ണ്ടല്ലോ വയനാട്ടില് ഓഹ് ഞാനൊരു വീട് വെച്ചു പിന്നെ മര്യാൻ ഒര് വീട് ട്ത്തെന്ന വടാരും ഉം ഉം അയിന്റെ വീട്ട് താമസണ്ടേന്നു ആ താത്താന്റെ അയ്ന് വന്നിന്നു പിന്നെ ഞങ്ങളവടെ നിക്കാൻ തന്നെ വെര്ല്ണ്ട് ഒരേയ് അവർ ഇവർക്കവടെ വീട്ണ്ട്. പണിക്കാരൊക്കെ നിക്കണേ അപ്പൊ ഒര് നാ ട്ട് പോവുമ്പോ ഞങ്ങള് വന്ന്ട്ടവടെ നിക്കല്ണ്ട് വച്ച്ണ്ടാക്കാനൊക്കവടെ ഗ്യസും സാധന
പിന്നെ വിളിക്കാട്ടോ.
ആഹ് ശരി ശരി ആഹ് പിന്നെ കാണാട്ടാ ആഹ് ശരി ആഹ്